ആഹ്
എന്താ വിശേഷം
സുഖയിട്ടിരിക്കുന്നു. നിനക്കെന്നാണ് വിശേഷൊക്കെ
ഇവടൊക്കെ സുഖായിട്ട് പോവുന്നു. ആഹ് അത്തായത്തിനുള്ളതൊക്കെ ഉണ്ടാക്കായിരുന്നു ഇപ്പം കഴിഞ്ഞു
ആഹ് കഴ്ക്കാറൊക്കെ ആയോ
ഇല്ല നമ്മള് ഒരു ഏഹ് പത്ത്മണിയൊക്കെ ആകും കഴിക്കണെങ്കില്
ആഹാ ആഹ് ഇവടെയൊക്കെ അതെ ഭക്ഷണംക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെ ഒള്ളൂ
ഓഹ് എന്താണ് ഭക്ഷ അവടെ
ഇന്നിവിടെ ചപ്പാത്തി ചപ്പാത്തിയും മൊട്ടക്കറിയും
ഇങ്ങള് പൊതുവെ രാത്രി ചപ്പാത്തി തന്നെയാണ് കഴ്ക്കാറ്
ആഹ് പൊതുവ ചപ്പാത്തി ആണ് വൈന്നേരം, രാവ ഉച്ച ഉച്ചയ്ക്ക് ഒര് നേരെ നമ്മള് ചോറ് ഉണ്ണത്തൊള്ളൂ ഇവടെ അപ്പളും വൈന്നേരം ചപ്പാത്തി ആയിരിക്കും കൂടുതലും
ഓഹ് നമ്മള് ഇവടെ ഉച്ചക്കും രാത്രിയും ഏഹ് ചോറ് തന്നെയാണ്. എന്തെങ്കിലൊക്കെ പരിപാടി ഇണ്ടെങ്കി ങ്കിൽ മാത്രേ അങ്ങനെയൊക്കെ പത്തിരിയോ ചപ്പാത്തിയോ നോമ്പുകാലായാ പിന്നെ ഇങ്ങനെ ഏഹ് പത്തിരിയൊക്കെ ചു ഇണ്ടാക്കും
ഞാൻന്തോ നോമ്പുകാലകുമ്പോ നല്ല സ്പെഷ്യലയ്റ്റങ്ങള് ഒന്നും കാണുല്ലോ ല്ലെ
ഓഹ് പിന്നെ ഫ്രൂട്ട്സായിട്ടും എണ്ണക്കടികളായിട്ടും
ആഹ് ഞങ്ങൾക്ക് ഇവടെ ഉണ്ടോ ഒത്തിരി ഫ്രണ്ട്സേ അപ്പം നോമ്പ് സമയൊക്കെ ആവുമ്പോ ആഹ് ചെലപ്പോം നമ്മളെ അവര് അങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ അവര് നമ്മക്ക് കൊണ്ട് വിഭവങ്ങളൊക്കെ കൊണ്ട്‌ തരും ഹ്മ്മ് അങ്ങനെയൊക്കെ
ആഹ് നമ്മളും അങ്ങനെ വിഷ് ഷൂനൊക്കെ വിഷുനും ഓണത്തിനൊക്കെ അട്ത്ത വീട്ടിലേക്ക് പോകും ഓല് പെരുന്നാൾക്ക് ഇങ്ങട്ട് വരും, നോമ്പിനങ്ങനെ ഇങ്ങനെയൊ ന്നില്ല, അവടെ ചെല കു കുട്ട്യേള്ങ്ങനെ നോമ്പ്നോൽക്കും ആ വിട്ട്ന്ന് ത്തെ കുട്ട്യോള് തൊട്ടഅയൽവാസിയായിട്ടുള്ള അവര് കുട്ടികളെന്തെലൊക്കെ അവര് നോവ് നോൽക്കുമ്പോ നമ്മളെന്തേലും അന്നെന്തെലും ഇണ്ടാക്കി കൊട്ക്കും
ആഹ് ഓഹ് ഇവടെതെ ഓണംന്ന് പറയുമ്പം നമ്മടെ വീട്ടിലാ ഓണം ഏഹ് അയിതൊ ചുറ്റ് റ്റുള്ള എല്ലാ ആൾക്കാരും നമ്മടെ വീട്ടിലാ ഓണം കൂടുന്നേ പത്തിരുപത് കുടുംബക്കാരുണ്ട് ആ എല്ലാരും ആഹ് ഓണസദ്യ നമ്മുടെ വീട്ടിലാ
ഓഹ്
അങ്ങനെ ഓണം വെല്ല്യാഘോഷ നമ്മക്കിവടെ
ഏഹ് തറവാടാണോ
തറവാടന്നല്ല മ്മടെ അയലുംങ്കര എല്ലാരും. ന്നമ്മടെ ഓണാഘോഷി ന്നമ്മടെ വീട്ടിലാ ഉം. ഒരു സൊണം കൂടാ നമ്മടെ വീട്ടിലേക്ക് പോരേ.
ഓഹ് എന്തായാലും വരണ്ട്.
ന്നമുക്ക് പോ ആഘോഷിക്യാം.
ആഹ് ന്നമ്മള വല്ല്യാ പെരുന്നാള്പ്പം ഇരുവത്തെട്ടാന്തി ആണ് അപ്പൊ ഇങ്ങോട്ടേക്കുമ്പ ആഹ് ആപ്പൊ ഇങ്ങോട്ടേക്കും പോരോണ്ടു.
സത്യ ഉം തെ പിള്ളോരൊക്കെ എന്തട്ക്കുന്നു?
അവര്പ്പം മദ്രസയിലേക്ക്ള്ളതൊക്കെ പഠിക്കാണ്.
ആഹ് ആ ചെറിയേ പിള്ളേരാണോ?
ഓഹ് ചെറിയേ ര രണ്ടു വയസാ യല്ലാ ഏ രണ്ടാം ക്ലാസ്സ് പഠിക്ക്ണ മോനാ.
ആഹ്, ഇപ്പൊ സ്കൂള് തൊറക്കാറായില്ലേ?
ആഹ് സ്കൂള് തൊറക്കാറായി ഇനി ബാഗ് ബു ക്ക് ഒക്കെ വാങ്ങാന്ണ്ട്.
അയ്യോ സത്യം എന്തെല്ലാം പർച്ചേസ് സ്കൂൾ പർച്ചേസ് തന്നെ വെല്ല്യോര്താല്ലേ. കഴിഞ്ഞോ പർചെയ്സ് എല്ലാം കഴിഞ്ഞോ?
ഇല്ല നമുക്ക്പ്പോ പെര്ന്നാള് വെര്ന്ന്ണ്ട് അപ്പൊ പെരുന്നാള് കഴിയട്ടെ വിചാരിച്ച് രണ്ടുംപാടേ ഒരുമി ച്ച് കയ്യൂലാ
ആഹ്.
ബഡ്ജറ്റഡ് ഒക്കു
ബഡ്ജറ്റ് ഒക്കൂലാ അത് വെല്ല പിള്ളാര്ടെ സാനം മേടി ഭാഗ്യക്കെ ആണെലും കണ്ടിട്ടില്ലേ പിള്ളാര്ടെ ഇഷ്ട്ടാ പറണേ ഡോറാബുച്ചി ഭായി അല്ലെങ്കിൽ ലബൂബാടെ ഭായ്ഗ് തൊക്കെ പറയ്ണേ.
ആഹ് ശെര്യാണ് ഇവടെ സ്പൈഡർമാനാണ്.
ആഹ് ഇവടെ പെന്നേ ലബൂബാ ലും ആഹ് അതെങ്ങനയാ കാർട്ടൂൺ ചാൻല് ആ ഒരു താ പറയ്ണ് എല്ലാം ഉം കഥാപാത്ര ങ്ങളാണ് ഇവര്ടെ ബാഗിലിം ബോക്സിലിം എല്ലാം കഥാപാത അത് മതീന്നാ പറയണേ.
ഓഹ് വു
വെക്കേഷ്നൊക്കെ എന്നാ ചെയ്തു അടിച്ചൊ ടൂറൊക്കെ പോയോ?
ആഹ് നമ്മള് ടൂറൊക്കെ പോയി ഫാമിലി മൊത്തത്തിൽ ടൂറ് പോയി. ആഹ് റിസോട്ടൊക്കെട്ത്ത് രാണ്ടത് വ വ വൺഡേ സ്റ്റെ ചെയ്താണ്ട് പിറ്റേന്ന് പോന്നു.
ഓഹ് ശെരി ആഹ് എല്ലാ ഫാമിലി എല്ലാ അംഗങ്ങങ്ങള എല്ലാര്ടേ കൂടിപ്പോയല്ലേ.
ഓഹ് ന്നമ്മളൊരു ബസ്സില്ള്ള ആൾക്കാര്ണ്ടായിന്നു നമ്മ ഫാമിലി ആ ഫാമിലി മൊത്തം ഹസ്ബന്റിന്റെ ഫാമിലിര്ന്നു.
അപ്പൊ അടിച്ചു പൊളിച്ചല്ലോ അപ്പൊ അത് രസവല്ലാര്ന്നൊ അങ്ങനെ എല്ലാരു ആയിട്ട് ങ്ങനെ പോണൊഒക്കെ.
പിന്നെ കൊറെ കാൽത്തിന് ശേഷാണ് എല്ലാരു ഒന്ന് ഒരുമിച്ച് കൂടിയത്.
നമ്മുടെ മൈൻഡും അങ്ങ് ഫ്രീ ആവും കുട്ടികളാണെങ്കിലും അല്ലെ എല്ലാം നമ്മടെ മൈൻ നമ്മടെ ടെൻഷ പ്രശ്നങ്ങളു എല്ലാം നമ്മള് മറക്കു അപ്പൊ. ഉ ആ രണ്ടൂസം നമ്മുടെ മൈന്റ് എല്ലാം ഫ്രീയായി അടിച്ച് പൊളിച്ച്
ഉം പിന്നെ നിങ്ങളെന്താ മൂവിസൊക്കെ കാണാം പോവാറ്ണ്ടോ തിയേറ്റർലേക്ക്?
ആഹ് മൂവീസൊക്കെ ആഹ് ഒണ്ട് എല്ലാം മാറുന്ന സിനിമ അങ്ങനെ കാണാൻ പോകുന്നല്ല - അത്യാവശ്യം നല്ല ഫിലിമൊക്കെ വരുമ്പം ഞങ്ങള് ഫാമിലി ആയിട്ട് പോവും. പിന്നെ കൂടുതലും നമ്മള് ഒ റ്റി പി റിലീസ്- കാ വരുമ്പം നമ്മള് ഇവിടെ ഇട്ട് കാണുവ ചെയ്യുന്നത് വീട്ടിലെ
ആഹ് അതെ
അങ്ങനെയ കൂടുതലും പിന്നെ നല്ല സിനിമെക്കെ നമ്മൾ തിയേറ്ററി പോയി കാണേണ്ട ഒരു ചെല സിനിമകളൊക്കെ കാണുമല്ലോ?
ആഹ് ആഹ്
ആ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞയെടെ കണ്ട വാഴ ആ സിനിമ കണ്ടുട്ടോ- അതില് കണ്ടില്ലേ പിള്ളേരുടെ ഓരോ ഇന്നത്തെ കാലത്ത് പിള്ളേര് കണ്ടിരീ ക്കേണ്ട ഒരു സിനിമയ പറയുകയാണെങ്കില്
ശരിയാണ്
കണ്ടിരുന്നോ ആഫിലിമ്?
ആ നമ്മള് തിയേറ്ററിലൊന്നും പോയില്ല അമ്മള് യൂട്യൂബില് ഇങ്ങനെയ ടെലഗ്രാമിലൊക്കെ പോയി അങ്ങനെ കണ്ടിണ്ട്
ആഹ് ആഹ് ഇന്നത് പിള്ളേരുടെ ആ മയക്കുമര്ന്നിന്റെ ഉപയോഗം അല്ലെ അവരുടെ ആ- ഇതൊക്കെ നമ്മള് അതിൽ വരും ദോഷങ്ങളൊക്കെ പിള്ളേര് മനസ്സിലാക്കി എടുക്കണല്ലോ
ശരിയാണ്
ഒന്ന് തകർച്ചയിലേക്ക് പോയി ഒന്ന് പെട്ടു പോയാ പിന്നെ അതിന്ന് കരകേറാൻ പാടാണേ
അതെ
ഇന്ന് നമ്മൾ പിള്ളേരൊക്കെയണെ ദൂരയൊക്കെല്ലെ പഠിക്കാനെല്ലാം പോന്ന്- പിള്ളാരൊക്കെല്ലേ ആഹ് അവരുടെയൊക്കെ എന്ന് നമ്മള് നമുക്ക് എപ്പളും അവരെ നോക്കിയിരിക്കാൻ പറ്റുവോ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റ് റ്റില്ല അവര് സ്വന്തവായിട്ട് കൈകാര്യം ചെയ്യ്മ്പം നമ് നമ്മളെ ഒന്ന് ഓർക്കണം ഇത് ചെയ്തിട്ടോണ്ടേ ദോഷം ഇതാണെന്ന് ഒരു ചിന്തിക്കാനേലും ഒരു കഴിവ്
ഉം ഉം
മക്കക്ക് വേണം അതും ഈ ഫോണിന്റെ ഉപയോഗം കണ്ടില്ലേ ഇപ്പൊ- കുഞ്ഞുങ്ങൾക്ക് ഇപ്പദേ അഞ്ച് മാസായി- കുഞ്ഞിന് ഫോണ് തോണ്ടാനറിയാം
വെക്കേഷനൊക്കെ ആയല്ലോ പിള്ളേര് എവിടേലും കളിക്കാനൊക്കെ പോവോ? കൂടുതലും പിള്ളേര് ഫോണിനാത്താ റൂമിനകത്താ വീട്ടിനകത്ത് അടങ്ങിയിരിക്കുവാ ഗെയിം ആയി ഗെയിമിനഡിക്റ്റായി ഗെയിമും കളിച്ച് റീൽസും കണ്ട് അങ്ങനെ ഇരിക്കുവ ഓരോ പിള്ളാര് എന്നാ കളിക്കാൻ പോവുന്ന പിള്ളേരും ഒണ്ട്ട്ടോ?
ആഹ് പൊറത്ത് പോയി കളിക്കലൊക്കെ എന്നാലും നമ്മള് കൽ അമ്മടെ കുട്ടിക്കാല
ആ നമ്മുടെ കുട്ടിക്കാലത്ത് കളിക്കുന്നപോലില്ല അന്നൊക്കെ ഫോണ് ഉപയോഗമില്ലല്ലോ നമുക്ക ഒരു നേരം പോക്കെന്ന് വെച്ചാ അയലോകത്തെ പിള്ളേരെല്ലാം കൂട്ടി പറമ്പി കൂടെ പോവാ മാങ്ങ പറിക്കാൻ പോവാ അതൊര് രസവാ നമ്മള് ഓരോ വീട്ടിലും കളിക്കനൊക്കെ പോവുന്നൊക്കെ ഇപ്പോഴത്തെ പിള്ളേരങ്ങനെ ആരേലും കളിക്കാൻ പോവാറുണ്ടോ?
ഇല്ല അവരാ അവരാരും തന്നെ അങ്ങനെ നമ്മള് മുറ്റത്ത് കളിച്ചണെങ്കിൽ ഉള്ളൂ- ഏഹ് അയൽവാസികളുടെ വീട്ടിലൊ ഓലോ പറമ്പിലും ഒന്നും എത്തിയിട്ടുണ്ടാവലാട്ടോ
അതെന്നെ അങ്ങനെന്താ അവർക്ക് ഫോൺ മതി ഫോണുമായിട്ട് ഇപ്പൊ എവിടേലും കുഞ്ഞി പിള്ളേരിച്ചരി കരയാതിരിക്കനെന്നാ ചെയ്യും നമ്മള് കയ്യിലേക്ക് ഫോൺ കൊടുക്കും
ശേ സത്യം.
ഉം അതെ ഫോൺ മായിട്ടി ഇരുന്നോ ന്ന് പറയുമ്പോ പിള്ളേർക്കും അത് ഇഷ് ടവാ അത്ങ്ങനെ തോണ്ടിക്കൊണ്ട് അവിടെ എത്ര നേരം വേണെങ്കിലും ആ പിള്ളേർ ആ ഫോണ്നകത്തിരിക്കും
ഉം ശരിയാണ്
അതെല്ലാം ഒന്ന് മാറ്റം വരണം നമ്മളും പിന്നെ ഈ കാലത്തിനുസരിച്ച് നമ്മളും പോകുമ്പോ ഇപ്പ പകുതി കൂടുലും പഠിക്കേണ്ടത് ഫോണിൽ കൂടി ആയിരിക്കും കൂ പഠിക്കേണ്ടത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ
ആഹ്
ഉം അതുംണ്ട് ഒരു സൈഡ് ഉടെ അയ്ന്റെ ദോഷഫലങ്ങളും ഉണ്ട് പിള്ളേർക്ക് ഇതിൽ മാത്രം അടി റ്റായി പോയ എത്ര ഗെയിമിൽ അഡിക്റ്റ ആയി എത്ര പിള്ളേർ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട്
പിന്നെ
ആ പുസ്തകം ഈ പണ്ടത്തെ പോലെ അവനെ ലൈബ്രറി പോയി പുസ്തകം എടുക്ക വായിക്യാ നമ്മളൊക്കെ അങ്ങന ചെയ്തിട്ടില്ലെ തൊട്ടടുത്തുള്ള ലൈബ്രറിയിലൊക്കെ അറിയ്ണ പുസ്തകം നമ്മളവിടെ മെമ്പർഷിപ്പ് ട്ക്കുന്നു അവിടെ പോയി പുസ് തകങ്ങൾ എടുക്കുന്നു വായിക്കുന്നു അതൊക്കെ ഒരു കാലല്ലോ ഇപ്പോഴത്തെ പിള്ളാര് അങ്ങനെ പുസ്തകം ലൈബ്രറിയിൽ പോയി വായിക്കും ഇവർക്ക് വായിക്കണന്ന് തോന്നിയാപ്പോലും ഫോണിനകത്തം ഉണ്ടല്ലോ എല്ലാം വായി ക്ക്യാണതേ ഓൺലൈൻ മേഡിയ കയറി അവരത് വായിക്കുന്നു എടുക്കുന്നു അല്ലാതെ പുസ്തകങ്ങൾ കണ്ട് കൈ തൊട്ട് വായിക്കുന്ന ആ ഒരു ഏർപ്പാടൊക്കെ ഇപ്പം മാറി അങ്ങ്
ഉം ശരിയാണ് ഇപ്പൊ ബുക്ക് ഇപ്പൊ ബുക്ക് സ്റ്റാളിലായാലും എവിടെ ആയാലും ഇപ്പ ഇങ്ങൻത്തെ ബുക്കുകളും കാണൽ കുറവാണ് വല്ലപ്പോഴും എന്തെങ്കിലൊക്കെ പ്രകാവ എന്തെങ്കിലൊക്കെ ഒരു പരിപാടികളിലാണ് ഇപ്പോ ഏഹ് അങ്ങൻത്തതൊക്കെ ഞാൻ ശരിക്കും കണ്ടത് ഞാൻ ഇപ്പോ ഇപ്പെന്നാരട്ത്ത് ഞാൻ ഇപ്പൊ ബുക്കുകളൊക്കെ കണ്ടത് നോവലുകളൊക്കെ കണ്ടത് ബീച്ചിന്റെ അവിടെ ഒരു എന്തോ മാഗസിൻ പ്രകാശ ത്തിന്ണ്ടയ്നി അന്നാ ഞാൻ കണ്ടത് അത് ഞമ്മുടെ നാട്ടിലുള്ള ബുക്സ്റ്റോളിലോ അല്ലെങ്കിൽ എന്ത് അവിടെയൊന്നും ഇല്ല പിന്നെ നിങ്ങള് പർഞ്ഞ മാതിരി ക്ലബ്ബിലൊന്നും മെമ്പർഷിപ്പന്നെല്ല അവിടെ കുബ്ബാക്കെ അട ച്ച് പൂട്ടിയിരിക്ക ഇപ്പത്തെ കാലം അ ഇല്ല അതാണ് ആഹ് അതാണ്
എല്ലാവർക്കും ഫോണിലുണ്ടല്ലോ ഫോണിൽ ഇന്ന് എന്താ ത ഉള എല്ലാം ഏത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഫോണി കിട്ടുന്ന ആയതുകൊണ്ട്
ഉം
ഇപ്പൊ അങ്ങനെ ഒരു ക്ലബ്ബിന്റെ ഒന്നൊരു ആവശ്യവേ ഇല്ല
ഇല്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു നോവലൊക്കെ വായിക്കാന്
ആ എനിക്ക് ഇഷ്ടാര്ന്നു ഞാനു അങ്ങനെ ലൈബറി പോയി പുസ്തകം വായ്ച്ച് പുസ്തകം കിട്ടിട്ടുണ്ടെങ്കിൽ അത് തീരണം ഒറ്റ ഇരിപ്പില് വായ്ച്ച് തീർക്കാ എനിക്കഷ്ടം
അതാ നിനിക്ക അങ്ങനെ തന്നെ കോളേജ് പഠിക്കുമ്പോ ക്ലാസ് കട്ടാക്കി ലൈബ്രറിയിലൊക്കെ കുത്തർന്ന്ട്ട്ണ്ട് ആ അത്രേയും ഇഷ് ടാണ് നമ്മള് നോവൽ പകുതി വായിച്ചാണ് അവ്ടെ തന്നെ വെച്ചിട്ടുണ്ടാകും നമുക്ക് വീ ട്ട് കൊണ്ട്രാൻ പറ്റ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും ചെല ടൈമില് അപ്പൊ എന്താക്കും ഉം ക്ലാസൊക്കെ കട്ടാക്കി ഇഷ്ടല്ലാത്ത പിരീഡക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കട്ടാക്കി വേഗം ലൈബ്രറി പോയി ത്തിരിക്കും
ആ പുസ്തകത്തിൻ്റെ ബാക്കി കഥ അറിയാനും സത്യാ ട്ടോ ഉം ഞാൻ ഒറ്റ രാത്രി കൊണ്ടൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ട് ഉറക്കം അളച്ചിരുന്ന് നമുക്ക് ഇൻട്രസ്റ്റ്ള്ള കഥകളും വായിക്കാൻ നല്ല നോവലൊക്കെ ആകുമ്പോ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണെങ്കിലേ
ആഹ് അതെ
ഉറക്കം പോല വരില്ല അത് ഇരുന്ന് വക്ക ഇപ്പോഴത്തെള്ളരോ അങ്ങനൊക്കെ പറഞ്ഞാ ഇങ്ങനെയക്കെ ഇതൊക്കെ വായിക്കാൻ പറ്റുവോ എന്തിന ഇത്രരം കഷ്ടപ്പെട്ട് വായിക്കുന്ന ഫോണിൽ നോക്കുവാണെങ്ക അന്റെ കഥയ അറിയത്തില്ലേ
ആഹ്
ഇങ്ങനെ പറയും പിള്ളാര്
ശരിയാണ്
എന്ത് ചെയ്യാനെന്ന് പറ
ആഹ് അങ്ങനെയായിപ്പോയി കാലം നമ്മളും തന്നെ പ്പൊ ഫോണിന്റെ ഉപയോഗം നമുക്കായാലും കൂട്തലാണ് പ എനിക്കൊരൊഴിവ് കിട്ടിയാല് ഞാൻ കെടന്ന് ഫോൺ കാണും ഇൻസ്റ്റെയിലായാലും യൂടൂബായാലും അങ്ങനേക്കാണും ന്നാ അങ്ങനെ വേറെന്തെങ്കിലും പരിപാടിയിലേക്ക് നോക്ക ട്ടിനുള്ള ഇപ്പ ചിന്ത ഇപ്പ ഫുൾ ടൈം ഞാൻ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഫ്രീയായാല്
അന്നമ്മള് അതെ ഫോൺ അല്ല ഇപ്പം പത്ത് പേര് ഞമ്മളെ വീട്ടീല് ക്കൂടിന്നൊ ച്ചൊ പത്ത് പേരും പത്ത് സ്ഥലത്തിരുന്ന് ഫോണ്ന്നോക്കി കൊണ്ടിരിക്കും
ആഹ് അത് സത്യാണ്ട്ട്ടോ പ്പം ഞമ്മള് ഞമ്മളെ ഫാമിലീല് ചെന്നാല് അതെന്നെ അവസ്ഥ
ആഹ് അതാപറഞ്ഞേ ഒരു ഫംഗ്ഷന് ചെന്നാലും എവിടെ ചെന്നാലും ഇതുവ ഇതാവസ്ഥ നമ്മളും നമ്മളെ തന്നെ മാറ്റണം നമ്മ നമുക്കറിയാം എല്ലാവരും ഫോണും തോടിക്കൊണ്ട് ഓരോ സൈഡിലും എല്ലാം ഇൻസ്റ്റയ്യി യൂട്യൂബായി ഫേസ്ബുക്കയി അങ്ങനെ ഇരിക്കുവാഅത് പിന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ അതായിപ്പോയി എന്നാ ചെയ്യും ഇനി മുന്നോട്ട് വരുമ്പോ ഇത് ഇച്ചിരി കൂടുകയല്ലാതെ കുറയേല ഒരിക്കലും
അതെ
പിന്നെ പുസ്തകത്തിന്റെ വെലയും ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി പിള്ളോരെ ന്നമ്മളള് വീട്ടിഇരുത്തി നമ്മളൊന്ന് പറഞ് മനസിലാക്കി ആഷ് ങ്ങളുടെ വാല്യു അറിഞ്ഞമ്മക്ക് പറഞ് കൊടുക്കാനെ പറ്റത്തൊള്ളൂ
ശരിയാണ് അതെ എന്നാ ഓക്കെ എന്തായാലും വിളിക്കണ്ട്